ഹലോ കേൾക്കുന്നുണ്ടോ കേക്കാ ആഹ എവിടെയാ വീടൊക്കെ വീടൊക്കെ എവിടെയാ
എന്റെ വീട് കൊല്ലം കൊല്ലത്തായിട്ടാ ആഹ
എന്റെ വീട് കോട്ടയം.
കോട്ടയല്ലേ.
ആഹ് ആഹ്
ബ്രോ ഇവിടെ വരുന്നുണ്ടോ?
ഞാൻ കൊല്ലത്തർ കൊല്ലത്തൊര്. ഒരു വട്ടം ബസിവന്ന് പിന്നെ. ഒരു വട്ടം ഒറ്റക്ക് വന്നായിരുന്നു പിന്നെ ഒരു വട്ടം ബസ്സിലൊക്കെ ഒരു ദിവസം കൊല്ലത്തോട്ട് വന്നായിരു ന്നു. പഠിക്കുന്ന നല്ല ചുമ്മാ കറങ്ങാനൊക്കെ കഴിയും ബീച്ചൊക്കെ കാണാനേ
വീറ്റ്ണോ അപ്പൊ ബ്രോ പഠിക്കുന്നൊന്നുല്ല?
പഠിക്കേണ്ട ആവശ്യം ഒന്നുല്ല.
അതന്താ പഠിക്കണ്ട ആവശ്യയില്ലാത്തെ പഠിച്ചാല്ലല്ലേ ഏ
അ എല്ലാം പഠിച്ചിരിക്കുവാ ഇപ്പൊ ഇനി ഇറങ്ങണ്ട കാര്യം ഒള്ളൂ ഇപ്പ നാട് കറങ്ങുവാ അതൊക്കെയാ പരിപാടി
ഓഹ് സി എം പഠിച്ചിട്ട് ആവശ്യംന്നുംഇല്ലല്ലേ? ഞാനിവിടെ പഠിക്കുവാ ഞാൻ കോളേജിലാ ആഹ്
കോളേജ് എത്ര വട്ടായി പൊട്ടി പൊട്ടി ഇരിക്കുവാന്നോ?
പൊട്ടി പൊട്ടിയൊന്നുംല്ല നമ്മളിവിടെ ഏഹ് ചേർന്ന് ചേർന്ന് ആഹ ചേർന്നേ ഉള്ളു പിന്നെന്നും ചേർന്നല്ല നമ്മള് ഫാസ്റ്റ് തന്നെ ആദ്യയിട്ട് ചേർന്നാ. ഇവിടുത്തെ സ്ഥലൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് പോണം അങ്ങനെ.
ആഹ് എന്തോ?
സ്ഥലായിട്ട് പരിചയപ്പെടണംന്ന് ഇന്ന് ചേർന്നെ ഒള്ളു.
ചേർന്നെ ഉള്ളോ?
ആഹ്
ഓ എവിടെ കൊല്ലോത്താ.
ആ കൊല്ലത്തോരു കോളേജ് ബീടെക്ക് പഠിക്കുന്നു.
ഓ
ഉം
പിന്നെ വേറെ വേറെ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ
കറങ്ങാൻ ഇവിടെ സ്ഥലം അയ്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാ. തിയേറ്റർ അങ്ങനത്തെ ആ ആഹ് വന്നല്ലേ ഉള്ളൂ. എല്ലാരുയിട്ട് പരിചയപ്പെട്ട് അങ്ങനെന് ഇതാണോ? കോളേജിൽ എന്താ കീമ്മ് എഴുതി കേറിയതാന്ന് അതിപ്പോ തോന്നുന്നു വേണ്ടെന്ന് ഈ കോളേജ് കണ്ടിട്ടാണെകിൽ എനിക്ക് തോന്നുന്നു പൊട്ട കോളേജ് ആണ്ന് വല്ല നല്ല കോളേജ് എല്ലാം പോയാൽ മതിയായിരുന്നു.
സ്കീമ് എങ്ങനെ അലോട്ട്മെന്റ് ഒക്കെ എങ്ങനെയാ കൊടുത്തെ
അലോട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് കൊടുത്തെ അക്ഷയലൊക്കെ പോയി അങ്ങനെ കൊടുത്ത്
അക്ഷയയിലൊക്കെ പോയി എന്നിട്ട്.
അക്ഷേ പോയിട്ട്ന്ത അലോട്ട്മെന്ല് ഈ കോളേജിലേ കിട്ടിയ ഇച്ച് കൂടെ നല്ല കോളേജ് കിട്ടി ഏ
അക്ഷേ ലൊക്കെ നടന്നാ പോയേ?
ആഹ് അക്ഷയിൽ അല്ല ഓട്ടോ വിളിച്ചാ പോയെ പക്ഷേഅത് കുറച്ച് ദൂരമുള്ള സ്ഥലമായിരുന്നു അത്കൊണ്ട് ഓട്ടോ വിളിച്ച് പോയി. എന്തിനാ വെറുതെ നടക്ക്ന്ന് നടന്നാ നമ്മുക്ക് വേയർക്ക് ഒക്കെ ചെയ്ത്തില്ലേ എന്തിനാ വെറുതെ അങ്ങനെ
ഓ അപ്പൊ മടിഉള്ള ഒരു കൂട്ടത്തിലാ
ഓ താങ്കള് പിന്നെ പഠിക്കത്ത് പോലുല്ലല്ലോ അപ്പൊ പിങ്ങനെ മടിയൊന്നും ഇല്ലല്ലോ പഠിച്ചു കഴിഞ്ഞോ എത്ര വയസ്സുണ്ടപ്പം
പഠി പഠിച്ച് കഴിഞ്ഞോച്ചാൽ ഞമ്മളെ എല്ലാം അല്ലാതെങ്ങ് പഠിക്കും നമുക്ക് ആവശ്യ ഇല്ല ഈ കോളേജ് ഒന്നും.
അപ്പൊ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായി.
ഏയ് നമ്മള് കോളേജിൽന്നും പോയിട്ടില്ല നമ്മളല്ലാതെ തന്നെ. അല്ലാതെ തന്നെ കാ സ്ഥലം ഒക്കെ കറങ്ങി. അങ്ങനെരു ഇത് ഈ കോളേജിൽ പോയ പൊട്ടന്മാരെ റൂട്ടൊന്നും അല്ല.
കോളോ ബ്രോക്ക് ഓക്കെ ബ്രോ ബ്രോ പിന്നെ ഇങ്ങനെ വേൾഡ് കപ്പ് കാണാറുണ്ടോ? ഇപ്പൊ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് സീസൺ ഒന്നുംല്ലേ അയിന്റെ ഒന്നും ആവശ്യ ഇല്ലേ ബ്രോ മെസ്സിയുടെ കളികളും കാണത്തില്ലെ റൊണാൾഡോ ഫാനും അല്ല മെസ്സി ഫാനും അല്ല എന്താ ബ്രോ.
ഏയ് മെസി നമ്മള കൊ മെസ്സി ഫാനാ
മെസ്സി ഫാനാ
ആ ഫിഫാ ബോയ് ഫാന ഫിഫാ ബോയ്.
അണ്ണൻ അണ്ണൻ ഫാനല്ലേ നമ്മുടെ റൊണാൾഡോ ആണ്.
റൊണാൾഡോ കേട്ടിട്ടില്ല ആരാത്?
ആ അതൊരു ഒരു ഫുട്ബോൾ പ്ലെയറാ. നാപ്പത്തൊന്ന് വ നാപ്പത്തൊന്ന് വയസ്സായി എന്നിട്ട് റെ ഫുട്ബോൾ കളിക്ക നാപ്പത്തൊന്ന് വയസ തായിട്ട് റിട്ടയർ ആവാതെ ടീമിന് ഭാരമായിട്ട് നിൽക്കുന്നു
ബോള് പോലെ ഇരിക്ക്ണ ഫുട്ബോളാ?
ബോള് പോലെരിക്കും ഫുട്ബോൾ ആ വട്ടത്തിലുള്ള ഇച്ചിരി വലുതായിട്ടുള്ള.
ആഹ് വേറെ കളറൊക്കെ ഉള്ളേ
കളറ് അത് ഓരോ മാച്ച് അനുരിച്ചിരിക്കും ചിലപ്പോ എല്ലാ മാച്ചിൽ ഓരോ കളറ് ഒന്നും ആവത്തില്ല മാറിക്കൊണ്ടിരിക്കുന്നു ആ അതൊന്നും അറിയത്തില്ലല്ലേ ഇതാ അത് തന്നെ അതാ പറ
ഞാൻ പറഞ്ഞില്ലേ ഞ നമ്മള് നമ്മളങ്ങനെ വെള്ളെ ഇപ്പോ ഒന്നും കാണാറില്ല നമ്മൾ മെസി മെസിനൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെഇപ്പോ ഫിഫ ബോയ് ഫിഫ ബോയ്
ഫിഫാബോയിന്ന് മാത്രേ കേട്ടുള്ളൂ ഫുട്ബോൾ എന്താന്ന് അറിയത്തില്ലേ കൊള്ളാം.
ഇല്ല അത് അത് അത്രല്ല പന്ത്രണ്ട് പേര് കളിക്കുന്നല്ലേ റഫറിയും കൂടെ കൂട്ടി. അർജന്റീന്റെ ടീമിലൊക്കെ എത്ര പേരുണ്ട്?
അർജന്റീന ടീമില് പന്ത്രണ്ട് പേരുണ്ടെന്നാണ് ഇപ്പൊ പൊതുവേ പറയുന്നത് ഫിഫ ബോയ് ഫിഫ ബോയ് ന്ന് പറ
ലാസ്റ്റിപ്പോ കഴിഞ്ഞ താണ് കഴിഞ്ഞ വർഷം തൊട്ട് റെഫറി കേറിനൊക്കെ കേൾക്കുന്ന്.
ആ അത് ഈ റെ മെസ്സിയെ തോൽപ്പിക്കാൻ പറ്റാത്ത ടീമും അവരുടെ ഫാൻസും ഇങ്ങനെ പരത്തുന്ന ഒരു
പർ ഏ ആവും പിന്നെങ്ങനയാ പന്ത്രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞേ
പന്ത്രണ്ട് പേരെ എങ്ങനെയാ ഉണ്ടാവുന്ന ഒന്ന് പറഞ്ഞെ ബ്രോ ബ്രോക്ക് ഫോ അത് ഞാൻ പറഞ്ഞത് അത് ഫോർമേഷൻ ഉണ്ടെന്ന പറന്ന് അവന്മാരിങ്ങനെ പറയും കുറെ.
ഫോർമേസും ഉണ്ട് അപ്പൊ പന്ത്രണ്ട് പേര്ല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ പന്ത്രണ്ടേര് കാണത്തില്ലേ ബ്രോ എന്താ പറയുന്നേ?
ആ ഇന്നാ ബ്രോ അങ്ങനെ വിചാരിച്ചോക്ക് അർജീനിയ ടീമിൽ പന്ത്രണ്ട് പേര് കളിക്കാ.
ബ്രോ പറ
ബ്രോ അത് ഈ മെസ്സിയുടെ ക ഓ എന്ന ബ്രോ അങ്ങന വിശ്വസിക്ക് ബ്രോയ്ക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലന്നല്ലാരുന്നേ കോ
ഏയ് നമ്മക്ക് നമ്മക്ക്‌ ഒരു ടീമിനെ അർജന്റീന ടീമിനെ അറിയാവൂ മെസി ഫൻ ബോയിയ മെസി ഏ് നമുക്ക് അയന്റെ ആവശ്യമില്ലല്ലോ മ എത്തി കളിക്കുന്നത് ഏതാകയും
അതാ
മെസ്സി ഒണ്ട്പ്പ മെസ്സിപ്പം ക്രിക്കറ്റ് കളിച്ചാ നമ്മള് മെസിയുടെ കൂടെയാ ഫുട്ബോൾ കളിച്ചാ ഫുട്ബോള്. എന്തായാലും നമ്മള മെസ്സിയുടെ ഫിഫാഗോയുടെ കൂടെ നമ്മള
എംബാപ്പേ എംബാപ്പയല്ല ടിക് ക്ടർ എംമ്പാപ്പെ
എംബാപ്പയോ എംബാപ്പ ആരാ അർജന്റീന ടീമിലൊളളയാ
ആ അർജന്റീനയുടെ കൂടെല്ല ഫ്രാൻസ്ന്ന് പറയും
പ്രാങ്കോ?
ആഹ ഫ്രാങ്ക് അല്ല ഫ്രാൻസ്
ഹലോ രാജീവാ
ഫ്രാൻസ് ഒരു രാജ്യാ അതല്ലേ വേൾഡ് കപ്പ് കളിക്കും
കഴിഞ്ഞ വർഷം പോയായിര്ന്നു അവിടെ.
പോയാര്ന്നോ ബ്രോക്ക് പട്ത്തോല്ല എജുക്ക ഒന്നുല്ലാതെ ബ്രോയ്ക്ക്.
ആ ഞാൻമ്മള് പറഞ്ഞില്ലേ പടീത്തൊന്നും വേണ്ടെന്ന്
ഓ ബ്രോ ഏതോ ബിസിനസ് ടീം തോന്നുന്നു മാഫിയ
നമ്മളല്ല ഇങ്ങനെ നമ്മുക്ക് കറക്കം ഇതൊക്കെയള്ളൂ ഇനി അർജന്റീന പോകാണിരിക്കുവാ ഫിഫാ ബോയ് ഒക്കെതന്ന് കാൺണം ട്വൽത്ത് മാൻ ആയ റ ഒന്ന് കണ്ടു പരിചയപ്പെടാൻ കാണാൻ പറ്റുമന്ന് ഭാഗ്യം ഉണ്ടെങ്കി കാണാൻ പറ്റും
ഉം ഭാഗ്യം നോക്കിന്നോ
ഭാഗ്യം ഉണ്ടെങ്കി അവളെകാണാതിരിക്കുന്ന നല്ലത്
കാണാതിരിക്കുന്നാണോ പിന്നെന്തിനാ ബ്രോ ഇത്ര കഷ്ടട്ടവിടെ പോന്ന
ഓ നമ്മള് നമ്മള് അർജന്റീന കാണാൻ പോവാ അല്ലാതെ ഇടക്ക് വെച്ച് എവിടെെിലും റോഡിന്റെ അവിടുത്ത് വെച്ച് കണ്ടാ
ഓ ബ്രോ ആദ്യം പറഞ്ഞത് അർജന്റനൽ മെസ്സിെ കാണാൻ പോുകവാ എന്നാണല്ലോ ആദ്യം പറഞ്ഞത്
അർജന്റീന മെസ്സി കാണാൻ പോവല്ല അർജന്റീനയിലല്ലേ മെസ്സി ഇടക്ക് വെച്ച വല്ലോ കണ്ടാ
ഓ അങ്ങനെയല്ലേ ബ്രോ
ബ്രോ പറ ബ്രോ പറ പറ കേക്കുന്നുണ്ട്
ബ്രോ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഉത്തരങ്ങളെ മാറ്റി പറഞ്ഞ ഇങ്ങനെ ശരിയാവ്ന്ന ബ്രോ ആദ്യം പറഞ്ഞു സ്സിയെ കാണാൻ അർജൻ്റീന പോ പ്പ പറയുന്ന് അർജന്റീനയിലെ എടെലും വെച്ച് മെസ്സിയെ കാണാം തൊക്കെ എന്താ പറയുന്നെ ബ്രോ. ബ്രോ ആദ്യം എവിടെെലും കാണാന
ആഹ് ഞാ അത് തന്നെ നമ്മള് ചുമ്മാ പറഞ്ഞാ.
എന്ത് ബ്രോ എന്താണ് ആവശ്യം സ്വന്തം വാക്കുകൾ മാറ്റുന്ന താങ്കളെ എന്താണ്
നമ്മ മെ മെസ്സി ഫാൻ ബോയി അപ്പം മെസിയെ കാണാ വച്ച ഇത് നമുക്കെല്ലാർക്കും പറഞ്ഞോണ്ട് നടക്കാൻ താല്പര്യം ഇല്ലാതോണ്ട് മാറ്റി പറഞ്ഞാ
പറഞ്ഞുകൊണ്ട് കേൾക്കാൻ താല്പര്യ ഇല്ലോ അതെന്താ പറ അങ്ങനൊ ഒരു ലോക്ക്
എന്തൊക്കെയാണ് ബോ പറയുന്നത് ബ്രോ ശരിക്കും ഒരു കോളേജൊക്കെ പോയി ഇപ്പൊ
നമുക്ക് എത്ര ഇതൊന്നും വേണ്ട
ബ്രോയ്ക്കാരർായിയിപ്പോയിരുന്ന
ബ്രോയിക്കല്ലയ്‌ഫ് എനിക്കല്ലയ്പ് നമ്മളിപ്പോ മെസ്സിയെ കാണുമ്പോ ഒരു ഫിഫാബോയി ഒക്കെ കാണുമ്പോൾ ഒരു ഹൈപ്പ് കിട്ടോ
എന്റെ ആര് വന്ന് നിനക്ക് ബ്രോക്ക് ആയിപ്പോ
എന്താ ബ്രോ ഇങ്ങനെ
എത്തൊക്കെ ബ്രോ പറയുന്നെ. ബ്രോ എന്ത്ഈ പറ ബ്രോ എഡ്യൂക്കേഷൻ എടുക്കണം കേട്ടോ ബ്രോ എന്താണ് ഒരു കാര്യം എന്തൊക്കെയാ പറയുന്നെ
ഗുരോ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞേ
ബ്രോ ബ്രോ തന്നെ പറഞ്ഞു മെസ്സി ോ
ഓ സമ്മതിച്ചു ഓക്കേ ഓക്കെ നമ്മള് മെസിയെ കാണാനാ പോന ഓക്കേ അല്ലേ ബ്രോയ്ക്ക് സന്തോഷ ആയോ
ഓ എനിക്ക് എല്ലാം കൊണ്ടും സന്തോഷയി ബ്രോ ബ്രോയുടെ വാക്കുകൾ എന്നെ
ബ്രോ പറഞ്ഞ റൊണാൾഡോ കണ്ടിട്ടുണ്ടോ
ബ്രോ ഞാനാരെയും ഫുട്ബോൾ പ്ലേ വെച്ചിട്ട് ഫുട്ബോൾ പ്ലേ ഒന്നും കണ്ടിട്ടില്ല നമ്മള് വല്യ ഫുട്ബോൾ പ്ലയേഴസിനെ കണ്ടിട്ടില്ല
ഓഹ അയ എന്താ അവര് വല്യ ഫുട്ബോളാണ് കളിക്കുന്ന
എൻ്റെ ബ്രോ ബ്രോ എന്താണ് ഈ പറയുന്നത്
എന്ന ബ്രോ നമക്ക് അറിയാതോണ്ടല്ലേ
ബ്രോ അതാ പറഞ്ഞ ബ്രോ ഇതൊക്കെ അറിയണം ബ്രോ അല്ലേ പറഞ്ഞ ബ്രോ
അഎന്നാ അറിഞ്ഞില്ലെങ്കി അറി അറ് അറിഞ്ഞില്ലെങ്കിൽ സീനാവും.
ആർജില്ല സീനാണ് ബ്രോയ്ക്ക് എന്തറിയാം ബ്രോയ്ക്ക് ക്രിക്കറ്റ് അറിയോ ക്രിക്കറ്റിലെ രണ്ട് കലീക്കാരുടെ പേര്ങ്ങും പറഞ്ഞ
ക്രിക്കറ്റ് എങ്ങനെയാണ് ഫുട്ബോൾ വെച്ചാ കളിക്കുന്നത്
ക്രിക്കറ്റല്ല ക്രിക്കറ്റ്ലെ രണ്ടുപേർടെ പേര് പറയാ.
ആയേന്തിനാ ബ്രോക്ക് അറിയുന്നേ
ബ്രോയ്ക്ക് അറിയാവോ ക്രിക്കറ്റെങ്ങനെ കളിക്കുന്നന്ന് അറിയാവോ ബ്രോ.
അത് നമ്മെടുത്തെ ചോദിക്ക ഓളോക്കി കൂടെ
ക്രിക്കറ്റിൽ എന്തെങ്കിലുംകാര്യംഅറിയാ ബ്രോയ്ക്ക്
ഏഹ് ക്രിക്കറ്റ് എങ്ങനെ കളിക്കുന്നന്ന് അറി ബ്രോക്ക് അങ്ങഎന്നെ ഗൂഗിള നോക്കിയാ പോരാ നമുക്ക് ഫുട്ബോൾ അറിയാം
ഫുട്ബോൾ അല്ലാതെ വേറെ ഏതേലും അിറീയോ
ഫുട്ബോൾ അല്ലാതെ ഇവിടെ കുട്ടിയും കൊലും കളിക്കും അതും അറിയാം
കുട്ടി ഓ കുട്ടിുന്ന സീനല്ലേ ഓ് പണ്ട പ പിന്നെ ബ്രോയ്ക്ക് അറിയാത പറഞ്ഞ പണ്ട് ഞാൻ കളിക്കാറുണ്ട് ഞാൻ പണ്ട കളിക്കാരൻ്റെ സാധനമായിരുന്നു സീനായിരുന്നു ആ അടിപൊളിയല്ലേ ഓ അതൊക്കെ മെമ്മറി
ബ്രോ ശരി ബ്രോ അടിപൊളി അടിപൊളി
ആഹ